ആ കേക്കുന്നുണ്ടോ
ആ കേക്കാടി
ആ പറഞ്ഞോ എന്തോണ്ട് എവടാ രീ വിവരൊന്നുഇല്ലല്ലോ
ഞാൻ ഇവിടുണ്ട് എനിക്കാണെങ്കിലോ വയറുവേദനയായിരുന്നു അങ്ങനെ ഇവിടെ ഇരിക്കുന്നു
ആഹ പിരീഡ്സായോ ഇന്ന് എത്ര ഒന്നാണോ
ആഹ് ഒന്നായതേഒള്ളൂ അത് മാത്രല്ല ഈ പാട് വെക്കുന്നയ്ന്റെകൂടി ഇറ്ട്ടേഷനേം അങ്ങനെ ഞാൻ കെടക്കായ്രുന്നു
ആ നീ ഈ പാഡ് മാറ്റിയിട്ട് നമ്മടെ ഈ മെൻസ്‌ട്രേൽ കപ്പില്ലേ അതൊന്ന് യൂസെയ്ത് നോക്ക്‌ അത് നല്ല റിവ്യൂസൊക്കേണ് ആൾക്കാര് പറയുന്നെ ഞാനും അത് തന്നെ യൂസെയ്യുന്നത്
ആണോ പക്ഷെ എനിക്കാണെങ്ങെ അതൊന്ന പേടിയാ വെക്കാനായിട്ട് ചെറിയ
അത് ആദ്യത്തെ കുറച്ച് പ് സമയം നമുക്ക് നല്ല പാഡായിരികും ങ്കാർണം വെക്കാൻ വേണ്ടിട്ട് കാരണം അത് കുറച്ച് നമ്മള് പഠിക്കണം അതിന്റെ ഒരു രീതിയൊക്കെ രീതിയൊക്കെ പഠിച്ചഴിഞ്ഞാ നമുക്ക് നല്ല രീതി തന്നെ വെക്കാൻ പറ്റും കാരണം ഈ മെൻസ്രോൽ മെൻസ്ട്രാൽ കപ്പ്ന്ന് പറയുമ്പത്തേക്കും നമ്മള് ആ പറഞ്ഞോടി
ആ പക്ഷേ ഇത് നമ്മളിങ്ങനെ ഉള്ളിലോട്ട് വയ്ക്കുമ്പോ ഉള്ളില് കേറിപ്പോവെ എനിക്കതൊക്ക്യാ പേടി അത് മാ
ഇല്ല അങ്ങനൊരു പ്രശ്നൊന്നുല്ല കാരണോന്ന് പറഞ്ഞാ ഇതൊരു ഇതൊരിക്കലും ഒരു പ്ലാസ് സ്റ്റിക് മെറ്റീരിയലല്ല ഒരു പ്ലാസ്റ്റിക് മെറ്റീലായിരുന്നെങ്കി ന്നമക്ക് അങ്ങനെ പേടിക്കായിരുന്നു പഷെ ഇത് ന്ന് പറയുന്നമ്മടെ സില്ക്കോൺ ഫൈബറാ സിലിക്കോൺ മെറ്റീരിലാണിത് അപ്പീസിലിക്കോൺ മെറ്റീരിയിലാകുമ്പത്തേക്കും ന്നല്ല സ്ട്രെച്ചബിൾ ആയതുകൊണ്ട് ന്നമക്കത് ത് സ്ട്രെച്ചെയ്തിട്ട് നമുക്കത് ഉള്ളിൽ ഇൻസർട്ടെയ്യാൻ പറ്റും അപ്പ നമ്മടെ യൂട്രസ്സിലത് ഇൻസർട്ടെയ്യുന്നതമയത്ത് യൂട്രെസ്സിന് യാതൊരുവിധ പ്രശ്നങ്ങളൊന്നുണ്ടാവത്തില്ല അതുകൊണ്ടായിരിക്കൊല്ലോ ഇത് ഇതിനിത്രേം റീച്ചു ണ്ടാവാൻ കാര കാരണംന്ന് പറഞ്ഞ ഇപ്പൊന്ന് പറയുമ്പത്തേക്കും അതുപോലെനെ ഇതിന്റെ ഗുണോന്ന് പറഞ്ഞാ നല്ല നമ്ക്ക്‌ ട്രാവൽ ഫ്രണ്ട്ലിയാ നമ്മളിപ്പഎവിടേലും ഒരു ഒരുട്രാവലെയ്യുവാണ് നമ്മള് പിരിഡ്‌സ് ആയിര്ന്ന സമയത്താണ് നമ്മൾട്രാവലെയ്യുന്നുണ്ടെന്നുണ്ടങ്കി ന്നമുക്ക് നല്ല രീതി അത് നല്ല ഫ്രണ്ട്ലി ആയിട്ടിരിക്കും കാരണം നമ്മളിപ്പപാഡ് യൂസെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കി നമുക്ക്‌പ്പൊരു പബ്ലിക് ടോയ്ലറ്റ് യൂസെയ്യുന്ന സമയത്ത് നമുക്ക്‌ ഇനിപ്പോ പാഡ് എവിടേം ഡിസ് പ്പോസ്സെയാൻചെലപ്പം നമുക്ക് പറ്റിയന്നുവരത്തില്ല അപ്പൊ ഈ പാഡ് ആയതോണ്ട് ബ്ലഡ്‌ ബ്ലഡിന്റെ ഇതുള്ളതോണ്ട് ചെലപ്പം ന നമ്ക്കത് നമ്മുടെ കയ്യില് സൂക്ഷിച്ച് വെക്കാനും പറ്റത്തില്ല പക്ഷെ നമ്മളൊരു മെൻസ്ട്രൽ കപ്പാണ് യൂസ് ന്നുണ്ടന്നുണ്ടെങ്ങിനമ്മള് ടോയ്‌ലറ്റി പോയ്ട്ട് അത് വാഷെയ്തിട്ട് അത് തന്നെ നമക്ക്റിയൂസെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഇത് നമുക്ക് ഒന്നും രണ്ടും വർഷം പ വരെയും ഒരെ രണ്ട തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ആദ്യം നമുക്ക് കിട്ടുന്ന ഗുണമന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ പൈസ ലാഭിക്കാൻ പറ്റും നമു സാനിറ്ററി പാഡിന് നമ്മൾ എത്രയ എന്തുന്മേ പൈസ നമ്മൾ ഒരു മാസ ആയാലും ഒരു വർഷ ആ നമ്മൾ മുടക്കുന്നത് അപ്പം അതിനെ നമുക്ക് നല്ല രീതിയിൽ പൈസ ലാഭിച്ച്ഹ് ഒരു ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും മനസ്സിലായി ണ്ടായോ
ആ പക്ഷേ ഇതിന് എത്ര രൂപയാണ് അപ്പം നമ്മൾ ഒന്നും മേടിക്കുമ്പോ നമുക്ക് രണ്ട മൂന്ന് വർഷം യൂസ് ചെയ്യാൻ പറ്റും ആ ഉ
അതെ അതെ ഇത് കറക്റ്റ് എത്ര രൂപയാണെന്ന് എനക്ക്ത്ര ഉറപ്പില്ല പക്ഷെ നമുക്ക് ഒന്ന് രണ്ട് വർഷം വരെ നമുക്ക് നമ്മൾ യൂസ് ചെയ്യ രിക്ക അതായത് സിലിക്കോൺ മെറ്റീരിയൽ ആയതുകൊണ്ട് പെട്ടെന്ന് നശിക്കത്തില്ല അതുപോലെ പെ പെട്ട അ പൊട്ടിപ്പോവോ അല്ലെങ്കി നമുക്ക് താഴെവീണാലോ ന്നും അങ്ങനെ പോ അങ്ങനല്ല കീറിപോവോ അങ്ങനുള്ള പ്രശ്നങ്ങളൊന്നുംമല്ല കാരണം സിലിക്കോൺ അല്ലേ സിലോൺറ്റ അ നല്ല സ്ട്രെച്ചബിൾ ആയിട്ടുള്ള കാര്യ സാധമാണ് സിലിക്കോൺ എന്ന് പറയുന്നത് അപ്പൊ അതായതുകൊണ്ട് നമുക്ക് വല രീതിൽ പ്രശ്നം ഉണ്ടാവത്തില്ല ആ ഈ പറഞ്ഞതുപോലെ നമുക്ക് അതുപോൽതന്നെ ഇപ്പൊ നിനക്കി സാനിട്ടറി പാട് ഇട്ടിട്ട് നല്ല ഇറിട്ടഷൻസ് നല്ല ഇഫെക്ഷൻസ് ഒക്കെ ഉണ്ടായില്ലേ അപ്പം അധികം നമുക്ക് നല്ലൊരു ഇതില് കിട്ടുന്നുണ്ട് കാരണം ഇത് യൂസ് ചെയ്യുമ്പോ നമുക്ക്ങ്ങനെ സ്കിൻ ഇറിട്ടേഷൻസ് ഉണ്ടാവുന്നില്ല നമുക്ക് അങ്ങനെ ഇൻഫെക്ഷൻസ് ഒന്നും ഫംഗൽ ഇൻഫെക്ഷൻ ഒന്നും ഉണ്ടാവുന്നില്ല പക്ഷെ സാനിട്ടറി പാടി ഇപ്പം നമ്മളിപ്പം നീ അഥവാ എവിടെയെ ങ്കിലും ട്രാവൽ ചെയ്യുകവാണെന്നുണ്ടെങ്കിൽ ചെ ലപ്പോൾ നിനക്ക് ഈ ഈ സാനിറ്ററി പാഡ് യൂസ് ചെയ്തഴ് ഞ്ഞ ചെലപ്പൊ അത് നിനക്ക് മാറ്റാൻ പറ്റിണ്ടാവരത്തില്ല പക്ഷെ നമ്മള് സാധാരണ നമ്മള് ഡോക്ടേഴ്സ് ഒക്കെ പറയുന്നെന്ന് പറഞ്ഞാൽ ഈ സാനിറ്ററി പാഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മൂന്ന് മുതൽ നാല് മണിക്കൂർ വരെ നമ്മളത് ഹോൾഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ അത് കഴിഞ്ഞിട്ട് നമ്മള് വേറൊരു അത്കഴിഞ്ഞിട്ട് വെറൊര് പാഡ് നമ്മൾ യൂസ് ചെയ്യണം അല്ലെങ്കിൽ നമ്മളുടെ വജെയ്നൽ ഏരിയയിൽ ഇൻഫെക്ഷൻ ഇന്ഫെക്ഷൻസ് ഒണ്ടാവും ഈ പറഞ്ഞ പോലെ ഫങ്കൽ ഇൻഫക്ഷൻ ഒക്കെ വൈറൽ ഇൻഫെക്ഷൻ ഒക്കഉണ്ടാവും അത് പിന്നെ നമുക്ക് നല്ല രീതി ആഹ് ഒരുപാട് പ്രശ്നങ്ങൾ ഒണ്ടാക്കും ചൊറിച്ചില് അല്ലെങ്കിൽ അങ്ങനൊ ള്ള ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഒണ്ടാക്കും അപ്പൊ അത് വരാതിരിക്കാ വെക്കാൻ വേണ്ടിട്ടാണ് ഡോക്ടേസ് അത് പറയുന്നത് പക്ഷെ ഈ ഒരു മെൻട്രൽ കപ്പ് നമ്മൾ യൂസ് ചെയ്യുകവാണെന്നുണ്ടെങ്കി മെസ്ട്രൽ കപ്പ് നമുക്ക് ഏഴ് മുതൽ എട്ട് മണിക്കൂർ വരെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അതുകൊണ്ട് തന്നെ നമുക്ക് ന ട്രാവല് ചെയ്യ്മ്പൊ നല്ല രീതിൽ നമുക്കത് ഉപയോഗപ്പെടും കാരണന്ന് പറഞ്ഞ നമ്മളിപ്പൊ ലോങ് ആയിട്ടെടേയിലൊക്ക പോവായാണുണ്ടെങ്കിൽ ങ്കി ആ ഏഴ് മണിക്കൂർ നമ്മൾ ഒന്നും അറിയേണ്ട കാര്യമില്ല അതുപോലെ തന്നെ വേറൊരു ഗുണംന്ന് പറഞ്ഞാൽ ഇപ്പൊ നല്ല ബ്ലീഡിങ് ഉള്ള ഒരുപാട് സ്ത്രീകൾ ഉണ്ടാവും അത് നല്ല രീതി ബ്ലീഡിങ് ഒള്ള അതായത് ഒരു മൂന്നാല് ദിവസത്തേക്ക് നല്ല രീതിയിൽ ബ്ലീഡിങ് ഉണ്ടാകുന്ന ഒരുപാട് സ്ത്രീകളുണ്ടാവും ആ സ്ത്രീകൾക്കൊക്കെ മെൻട്രൽ കപ്പ് നല്ലൊരു ചോയ്സ് ആയിരിക്കും കാരണം ഇപ്പൊ ഈ പാഡിന് നമ്മളിപ്പൊ ഒരു പാഡ് വെച്ച് കഴിഞ്ഞ് ചെലപ്പൊ ആ പാഡ് പെട്ടെന്ന് തന്നെ നെ റയുന്നൊര അവസ്ഥ വരുമ്പോഴതേക്ക് ചെലപ്പം അത് നല്ല രീതി നമുക്ക് ഒരു ബുദ്ധിമുട്ടുള്ള സമയമായിരിക്കും അപ്പ മെൻസ്ട്രൽ കാപ്പിലാണെന്നുണ്ടെങ്കി നമുക്കത് പെട്ടെന്ന് ത്തന്നെ വാഷ് ചെയ്തിട്ട് അത് നമുക്ക് പിന്നേം റീ യൂസ് ചെയ്യുമ്പോഴത്തേക്കും അത് തന്നെ വലിയൊരു ഗുണമുള്ള കാര്യല്ലേ നീ നീ അങ്ങനെ കേട്ടിട്ടില്ലേ ഈ മെൻട്രൽ കപ്പിനെ പ്പറ്റി
ഞാൻ കേൾക്കട്ടടി പക്ഷെ പിന്നെ ഒരുപാട് സൈസ് ഒക്കെ ഇല്ലേ മീഡിയം സ്മോൾ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട് ഇത് ആ ഇത്രേ നാൾ നമ്മൾ സാനിറ്ററി യൂസ് ചെയ്തോണ്ട് പെട്ടെന്ന്ത് ഉള്ളിലോട്ട് ഇൻസെർട്ട് ചെയ്യുന്നോണ്ട് ഒരു പേടിണ്ട് പിന്നീതിങ്ങനെ ഊരുന്നതും എല്ലാം നമ്മൾ വയും ചെയ്തു നോക്ക യൂസ് ചെയ്യാം ചെലപ്പം ഇതുവരെയും യൂസ് ചെയ്യാത്ത കൊണ്ടായിരിക്കാം ഇന്നി ഉള്ളിലോട്ട് ഇന്സർട്ട് ചെയ്യുന്നായത് കൊണ്ട് അതിന് ഉള്ളിക്ക് കയറി പോവും പിന്നെ കൊറേ വീഡിയോസിൽ ഇങ്ങനെയെങ്കിൽ പറഞ്ഞാലെ കണ്ടിട്ടുണ്ട് ഇത് കൊഴപ്പൊ നച്ചൂ നമുക്ക് കുറച്ചൂടി കഫോർട്ടബിൾ ആയിട്ട് വെക്കാൻ പറ്റും അങ്ങനെ അത് ട്ടും എനക്ക് പോകത്തില്ലാന്ന് പക്ഷെ എങ്കിലും ഒരു പേടി മാത്രമല്ലേ നമുക്ക് ഈ സമയത്ത് നല്ല വേദനീട്ടായിരിക്കും ഉള്ളിലോട്ടൊക്കെ ഇൻസർട്ട് ചെയ്യുമ്പം അതും വേദനയാവോ അങ്ങനെയൊക്കെ കൊറച്ച് കാര്യങ്ങളാണ് ഇത് പിന്നെ വെക്കണ്ടാന്നുള്ള രീതിക്ക് ഞാൻവെക്കില്ല
ആഹ് ഇത് അങ്ങനെ വേദന ഉള്ളൊരു പ്രശ്നമായിരുന്നേ ആഹ പറഞ്ഞോ പറഞ്ഞോ ആ ഓൺലൈൻ നമുക്ക് അവൈലബിൾ ആണ് ഓഫ് ലൈൻ അവൈലബിൾ ആണ് കാരണം ഇപ്പൊ എല്ലാ സാധങ്ങൾ നമക്ക് ഓൺലൈനും ഓഫ് ലൈ നും കിട്ടുന്നുണ്ടല്ലോഅപ്പൊ അതുപോലെ തന്നെ അത് പോലെ തന്നെ നീ ഈ പെയിനിന്റെ കാര്യം പ പറഞ്ഞതുകൊണ്ട് ഞാൻ പറയുക ഇത് നമുക്ക് പെയിൻ ഫ്രീ ആ അതായത് പെയിൻ നമുക്ക് ഒ ണ്ടാവത്തില്ല ഞാ ഫസ്റ്റിൽ എന്നെ പറഞ്ഞില്ലേ സിലിക്കോൺ മെറ്റീരിയൽ ആയതുകൊണ്ട് നമുക്ക് അത്രയും പെയിൻ വരത്തില്ലാകാരണം ഇത് സ്ട്രെച്ചബിൾ ആ നമ്മള് ഇങ്ങനെ ശക്തിയോടെ നമ്മൾ അങ്ങനെ വെക്കുവല്ല ചെയ്യുന്നത് നമ്മൾ നല്ല മൃദുആയിട്ടാണ് അത് നമ്മുടെ വജൈനൽ ഏരിയേന്ന് പറയുന്നതെ സോഫ്റ്റ് ആയിട്ടുള്ള അതാണ് അപ്പൊ അതോണ്ട് സിലിക്കോൺന്ന് പറയുന്നതും ഒര് സോഫ്റ്റ് പാർട്ടാണ് അപ്പൊ അത് അങ്ങോട്ട് ഇൻസർട്ട് ചെയ്യുമ്പൊ നമുക്ക് അങ്ങനെ പെയിൻ ഉണ്ടാവത്തില്ല മനസ്സിലായൊ
അഹ് യൂഷുലി കംപ്ലീറ്റ്ലി ഇൻസട്ട് ചെയ്യല ല്ലോ പകുതിയാണോ അത് ഇതിന്റെ ആ ഒരു ക പോർഷൻ മാത്രമേ നമ്മള ഉള്ളിലോട്ട് വെക്കുഅത് കംപ്ലീറ്റ്ലി വെക്കുകയാണോ ചെയ്യുന്നെ
കംപ്ലീറ്റിലി കംപ്ലീറ്റിലി കംപ്ലീറ്റിലിയല്ല വെക്കുന്നത് മുക്കാൽഭാഗവും നമ്മൾ ഉള്ളിലോട്ട് തന്ന അത് ഇങ്ങനെ നമ്മളിങ്ങനെ മടക്കീട്ടിങ്ങനെ ഒരു സൈസ് രീതി നമ്മളിപ്പോ തന്നെ നമ്മുടെ ഫോണിലും സോഷ്യൽ മീഡിയലൊക്കെ അവയ്ലബളാണ് നമ്മള് വീഡിയോസ് നോക്കിഴിഞ്ഞാൽ നമുക്കറിയൻ പറ്റും എങ്ങനെയെ വെക്കന്നന്നുള്ളത് അതിങ്ങനെ മടക്കിയിട്ട് ഇങ്ങനെ വെക്കുആണെന്നുണ്ടെങ്കിൽ അതപോ അവടെ അവടെ യുവ യൂഡ്രസ് ചെന്ന് ചെല്ലുമ്പോഴത്തേക്കും അത്ങ്ങ് ഓപ്പൺ ആകും ഓപ്പണായിട്ട് ഒരു മുക്കാൽ ഭാഗവും അഇങ്ങനെ ഓപ്പണായി തന്നെ ഇരിക്കും ബാക്കി ഇങ്ങനെ താഴോട്ട് ആ ഒരു രീതിൽ ഇരിക്കുവാണ് അപ്പൊ നമുക്ക് എടുക്കാനും വാശി സമയത്ത് എടുക്കാനും നമുക്ക് എളുപ്പമാണ്
അപ്പൊ നമ്മളിതിപ്പോ ഒരു ദിവസം വെക്കുവാണെങ്കിൽ ആ ഇപ്പം നമ്മൾ പേടാണെങ്കിപ്പം നാല് മണിക്കൂർ കഴിഞ്ഞാൽ മാറ്റണൊന്നുണ്ട് അപ്പം ഇത് നമ്മള് ഒരു ദിവസം കംപ്ലീറ്റ്ലി ക്കോ അതോ ഇതിനും അങ്ങനെ സമയമുണ്ട് ലെ അത് മാത്രോല്ല ഇത് കമ്പ്ലീറ്റ്ലി ഇങ്ങനെ ഫില്ല് ആവുമ്പോ നമുക്ക് അറി ല്ല കറ്റോ
ആ അത് അങ്ങനെ നോക്കണം അത് കാരണംന്ന് പറഞ്ഞാ കാരണംന്ന് പറഞ്ഞാ ഈ സംഭവംന്ന് പറഞാനമുക്ക് ഒരുപാട് എടോ നീ പറഞ്ഞെന്ത് ഞാൻ ശ്രദ്ധിച്ചില്ല ഒന്നുടെ പറയോ
എടി അതായത് നമ്മളിപ്പം ആ ഇതിപ്പം നമ്മൾ ഈ ഒരു മെൻസ്ട്രൽ കപ്പ് കഴിഞാതിപ്പം ബ്ലഡ് ഫില്ലായത് നമുക്ക് അറിയാൻ പറ്റോ അതുപോലെ പേട് അതായത് നാലു മണിക്കൂർ കൂടുമ്പോ നമ്മള് മാറ്റി കൊടുക്കണം ഒരുപാട് മണിക്കൂർ നമ്മലിങ്ങനെ വെക്കുന്നത് ഇൻഫെക്ഷൻസ് ഉണ്ടാവുന്നുണ്ടല്ലോ അ നമ്മളിങ്ങനെ മെൻസ്ട്രൽ കപ്പ് വെക്കുവാണെങ്കി ഇപ്പോ നമുക്ക് ഒരുടേ ഫുൾ വെക്കാൻ പറ്റോ അതോ ഇതും ഒരു ഡേ പകുതിയാകുമ്പത്തേക്കത് ക്ലീൻ ചെയ്തിട്ട് രണ്ടാമത് സ്റ്റാർട്ട് ചെയ്യണോ
ഇല്ല ഒരു ഡേ നമുക്ക് ഒന്ന് വെക്കാൻ പറ്റത്തില്ല എന്തിനും ഒരു ടൈം ലിമിറ്റുണ്ട് അതാണ് ഞാൻ പറഞ്ഞത്ഈ പാഡിന് ന്ന് പറയുമ്പത്തേക്കും മൂന്ന് നാല് മണിക്കൂർ വരെ നമുക്കത് ഉപയോഗിക്കാൻ പറ്റത്തി പറ്റത്തുള്ളൂ പക്ഷെ മെൻസ്ട്രൽ കപ്പ് ഏഴ് മുതൽ എട്ട് മണിക്കൂർ വരെ നമുക്ക് യൂസെയ്യാൻ പറ്റത്തൊള്ളൂ അപ്പം ഏഴ് മുതൽ എ് മണിക്കൂർ ആവു മ്പയെത്തെക്കും നമ്മളത് അത് ബ്ലഡ്ല്ലെങ്കിലും ബ്ലഡ് ഉണ്ടെങ്കിലും നമ്മളത് ഊരിയിട്ട് എന്തെയ്യാ വാഷെയ്തിട്ട് പിന്നെ വെക്കാൻ ശ്രമിക്ക എന്നാണ് ഡോക്ടേഴ്സൊക്കെ ഈ പറയുന്നത് വീഡിയോസിലാണെങ്കിലും അല്ലാന്നൊക്കേണെങ്കിലും പറയുന്ന അതുകൊണ്ടാണ് അതുപോലെന്നെ ഈ ബ്ലഡ് നിറയുന്നത് അറിയാൻ പറ്റോന്ന് ചോയിച്ചഴിഞ്ഞാൽ ഇപ്പൊ നമ്മള് ആ ഇപ് നമ്മുടെ പാഡ് വെക്കുമ്പോ നമുക്ക് നല്ല രീതിയിൽ അറിയാൻ പറ്റും നറഞ്ഞോ ഇല്ലയോ എന്നുള്ളത് ലീക്ക് ആയോ ഇല്ലയോന്നുള്ളത് ഇത് ന്ന് പറയുമ്പോഴത്തേക്കും അത് വ വലിയ രീതിയിൽ നമുക്ക് അറിയാൻ പറ്റത്തില്ല അത അതാണ് നാം പറഞ്ഞെ നമ്മക്ക് വെച്ചതും പോലും അറിയാൻ പറ്റത്തില്ല ഒരു സംഭവം അത് അത് നല്ലൊരു കാര്യ കാരണം നമ്മൾക്കിങ്ങനെ ചേലോർക്കിങ്ങനെ പേടൊക്കെ വെക്കുമ്പഴത്തേക്കും നടക്കാൻ അല്ലെങ്കി ഇങ്ങനൊക്കെ ഒരിടത്തൊക്കെ ഇരിക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ട് ട്ടുള്ള ആൾക്കാരൊക്കെണ്ടാവും ഇങ്ങനെ കാലൊക്കെങ്ങനെ എടുത്തു വെച്ചിരിക്കാനൊക്കെ പക്ഷേ ഇതിന്റാവുമ്പോ അങ്ങനത്തെ പ്രശ്നങ്ങളൊ ഒന്നുല്ല
അത് മാത്രല്ലിപ്പം ആ ഇപ്പം ഈ ലീഗ് ലീക്ക് ചേയ്ക്കോള ഇണ്ടാവൊര്... ഉണ്ടാവോ ഇപ്പ ഓവർഫ്ലോയൊക്കാണെങ്കി നമ്മളിപ്പോ കപ്പാണ് വെക്ക്ണെങ്കി ലീക്കേജ് ഉണ്ടാവോ പിന്നെ അത് മാത് നമ്മളിപ്പം ചാടേ ഓടേ അങ്ങനെ ഇപ്പം എന്തെങ്കിലും ഇപ്പം ബെസ്റ്റിലൊ എക്കൗ അങ്ങനെ ന്തെങ്കിലു ഇത് താനേ നമ്മെളെ ഊരാണ്ട്യന്ന് ഊരി ഊരി അങ്ങനെന്തെങ്കിലും പ്രശ്ന ണ്ടോ
ഇല്ലല്ല അങ്ങനെ ഊരിയൊന്നും പോക് തോന്നുല്ല തല്ല ചാടിയോടിയ ഊരിയൊന്നും പോകത്തൊന്നുല്ല പിന്നെ ഈ ലീക്കേജിന്റെ കാര്യം പറഞ്ഞ പോലെ ഒരുപാട് ബ്ലീഡിങ് ഉള്ള ആൾക്കാറാവുമ്പോ അവർക്കറിയാമല്ലോ എനിക്ക് ഇതുപോലെ ബ്ലീഡിങ് ഒരുപാടുണ്ട് അപ്പൊ അങ്ങനെ ഉള്ള ആൾക്കാര് ഏഴെട്ട് മണിക്കൂറും കഴിവതും നമ്മളപ്പൊ വീ ള് ള്. ക്ക നിവീട്കള്ലൊത് നിക്കുവാ ണെന്നുണ്ടെങ്കി ഏഴെട്ട് മണിക്കൂർ വരെ നോക്കാതെ ഒരു മൂന്നാല് മണിക്കൂർ കഴിയുമ്പഴ്ത്തിൻ നമ്മള് വീട്ടി നിക്ക്വല്ലെ അപ്പം ഇത് വാഷയ്തിട്ട് വെക്ക്വാണെങ്ക് നമ്മള് ഇത് കൂടലും ഞാൻ പറയുന്നത് ട്രാവല് ചെയ്യ സമയത്ത് നമക്ക് ഏഴെട്ട് മണി ക്കെറ് വെരെ നമുക്ക് ഹോൾഡെ യ്യാൻ പറ്റൊ എന്നാണ് പറഞ്ഞത് പിന്നെ ഇത് ലീക്കാവാൻ ചാൻസ് വളരെ കൊറവാണ് കാര്ണംന്ന് പറഞ്ഞാ നമ്മൾ പേട് എയ്ത് വെക്കുമ്പെഴ്ത്തിനും അതില് ഫുള്ളങ്ങ് അബ്സെർവ് ആവ അത് പിടിച്ചു വലിച്ച് ഇടുക്ക്വ ഇതെന്ന് പറയുമ്പെത്തേക്കു ഹോൾഡ് ചെയ്യ്വ ബ്ലെഡിനെ അപ്പം അത് വല്യ ഒരു പ്രശ്‌നായിട്ട് തോന്നില്ല പിന്നെ അഥവാ ഒത്തിരി ബ്ലീഡിങ്ങ് ഉള്ള ആൾക്കാരാണ് അല്ലേ എനിക്ക് ഇതോലെ ബ്ലീഡിംഗ് ഉണ്ട് അപ്പ അത് പോയാലോന്നുള്ളൊരു ടെൻഷനുള്ള ആൾക്കാരാണെന്നു ണ്ടെങ്കി ഈ പറഞ്ഞോലെ മൂന്ന് നാല് മണിക്കൂർ കഴിയുമ്പെത്ത ത്തേക്കും ഒന്ന് എടുത്ത് വാഷെയ്യാൻ ശ്രമിക്കുന്നആയിരിക്കും നല്ലെത് എനിക്ക് തോന്ന പിന്നെ നിനക്കിത് കേട്ടിട്ട് എന്ത് തോന്നുന്നു വാങ്ങിക്കണെന്ന്ണ്ടോ
എനിക്ക്നീ പറഞേട്ടപ്പം മേടിക്കണോന്ന്ണ്ട്. കാര്ണം ആകെ എനിക്ക് കൊറേ സംശയങ്ങൾ ഇണ്ടായിരുന്നു നീ ഇപ്പോ നിന്റട്ത്ത് പറഞ്ഞ ആദ്യം ഇതൊക്കെ നീപ്പം ലീക്കേജാവോ പിന്നങ്ങനെ താനെ ഊരിവെരോ പിന്നെ ഇത് ഉള്ളിലോട്ട് വയ്ക്കുന്നതായോണ്ട് അതിന്റേതായിട്ട്ള്ള പേടിയൊക്കെ ണ്ടായിരുന്നു. പിന്നെ പറ്ഞ്ഞപ്പൊന്ന് ട്രൈ ചെയ്യണോന്ന്ണ്ട് ഞാൻ ഇത് വെരെയും ട്രൈ ചെയ്തിട്ടില്ല. ആ പിന്നെ നീ പർണ പോലെ പാഡ് മേടിക്കുന്നെയിനെക്കാളും നമുക്ക് ഫിനാൻഷ്യലി കൊർച്ചുടെ ലാഭം ഇതാന്ന് തോന്നുന്നു കാരണം അതിനുവേണ്ടി ഞമ്മെൾ ഒരു വർഷം ഒരുപാട് പൈസ ചെലവാക്കുവല്ലോ അത് ഒരു ദിവസം നമ്മെൾ രണ്ടെണ്ണവൊക്കെ ചിലപ്പം വെരും അപ്പം ഇതാണെങ്കി കൊർച്ചൂടി അങ്ങനെ നോക്ക് ക്കുവാണെങ്കിലും പൈസ വെരുന്നെത് നോക്കുവാണെങ്കിലും കൊർച്ചൂടി എളുപ്പവായെനെ എന്തായാലും ഉം ഒന്ന് ഓർഡർ ചെയ്ത് മേടിക്കെണംന്നുണ്ട് ഇപ്പം ലോക്കൽ ആയിട്ടുള്ള ഇവ്ട്ത്തെ ഷോപ്പുക കൾലൊക്കെ കിട്ടുവായിരിക്കും അല്ലെ ഇത് അങ്ങെനെയാണെങ്കി അതായിരുന്നു കൊർച്ച് കൂടെ എളുപ്പം നമ്മുക്ക് പറ്റ്
ആ അല്ല മെഡിക്കെൽ സ്റ്റോറിലൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. ലോക്കെൽ ആയിട്ടുള്ള സ്ഥലങ്ങളീന്ന് വാങ്ങി ക്കിന്നെയ്നെക്കാട്ടീം നല്ലെയ് നമ്മെൾ നല്ലൊരു മെഡിക്കെൽ സ്റ്റോറ്ൽ പോയിട്ട് ഇത് വാങ്ങിക്കിന്നെയായിരിക്കും കൂട്തെൽ നല്ലെത് എനിക്ക് തോന്ന്ന്ന് അൽ അല്ലാന്നുണ്ടെങ്കിൽ നിനെക്ക് ഏഹ് ഓൺലൈനായിട്ടും ഇത് പർച്ചേസ് ചെയ്യാം നല്ല നല്ല ബ്രാൻഡിൻ്റെ ഒരുപാട് ഇത് അവൈലബ് ബ്ൾ ആണല്ലോ നമു ക്ക് നല്ല ബ്രാന്റൊക്കെ നോക്കി അറിയാവല്ലൊ അപ്പ അങ്ങെനെ ബ്രാന്റ് നോക്കിയിട്ട് അല്ലെ അങ്ങനെ വാങ്ങിക്കാൻ ശ്രമിക്കാം അല്ലെങ്കി ഈ പറഞ്ഞ പോലെ മെഡിക്കെൽ സ്റ്റോർൽ പോവാ പിന്നെ നിനെക്ക് ഇത് എങ്ങെനെ വെക്കുന്നേന്നും ഇതിൽ നിന്ന് എന്തെങ്കിലും പ്രശ്നങ്ങെൾ ഉണ്ടോ ഇതൊക്കെ നിനെക്ക് ഓവെർ ടെൻഷെൻ ഒണ്ടെന്ന് ഉണ്ടെങ്കിൽ നീയൊരു ഗൈനക്കോളജിസ്റ്റിനെ കാണിച്ചിട്ട് കൺസെൾട്ട് ചെയ്തിട്ട് അങ്ങനെ വെക്കുന്നതും നല്ല ഉചിതായിട്ടുള്ള ഒരു പരിപാടിയാ ണ് അതുപോലെ തെന്നെ ഇത് ഫസ്റ്റില് തന്നെ നമുക്ക് പെട്ടെന്ന് വെക്കാൻ പറ്റില്ല. ഇത് നമുക്ക് കൊർച്ച് പഠിക്കാനുണ്ട് അതായെത് ചെല പ്പം നമ്മെൾ രണ്ട് മൂന്ന് വട്ടം ഒര് മൂന്നാൽ അഞ്ച് വട്ടം വെച്ച് വെച്ച് നമ്മെള് പ്രാക്ടീസ് ആയാലെ നമുക്ക് പിന്നെ നല്ല രീതിയിൽ വെച്ച് പോവാൻ പറ്റത്തൊള്ളു അപ്പ ഫസ്റ്റിലെയെന്നെ നമുക്ക് അത് നല്ല രീതിയിൽ വെച്ച് പോവാൻ പറ്റത്തില്ല അതുപോലെ തന്നെ ഈ സാനിറ്റെറി പാഡ് വാങ്ങിക്കുന്നെത് നല്ല എമൗണ്ട് വാങ്ങിക്കാറുണ്ടോ മാസങ്ങളിൽ
ആഹ് ഇണ്ടല്ലോ ഇപ്പം ഏഹ് നല്ല എമൗണ്ട് അതിനങ്ങ് പോവും കാരണം നമ്മെൾ ഒര് ദിവ്സം ഇപ്പ രണ്ട് മൂന്ന് ഉപയോഗിക്കാണെങ്കി ഇപ്പ ഒര് വെട്ടം മേടിക്കുന്നെത് നമുക്ക് ആ ഒര് മാസം അല്ലെ പറ്റു അപ്പ പിന്നെ ഒരു അറുപത് രൂപയൊക്കെ മേടിക്കുയാണെങ്കി നമ്മൾ എല്ലാ വർഷവും ഇത്രയും രൂപാ കൊട്ത്തിട്ട് മേടിക്കണവല്ലൊ പിന്നെ ഇപ്പം വീട്ടിലാണെങ്കിലും എനിക്കും അമ്മയ്ക്കും നമുക്ക് എല്ലാവർക്കും കൂടെ ആകുമ്പം കൊർച്ച് കൂടി എക്സ്ട്രാ പൈസയാവും. പിന്നെ ഇത് നമ്മളിപ്പോ ഒരു പാക്കറ്റ് മേടിച്ചാല് ഒന്നായിരിക്കേ കിട്ടുന്നത്. ഇൻക്ക് തോന്നുന്നു ഒര് അറുന്നൂറ് രൂപ ക്കെ ആയിരിക്കുവല്ലേ